ആ കേൾ ക്കില്ലെ
കേൾക്കാ
അ എൻ എന്തെക്കയാണ് പണി
എന്തേക്കെപ്പങ്ങനെ വെശന്നപ്പങ്ങനെ എന്തെങ്കിലും കഴിക്ക കഴിച്ചോണ്ടിരിക്കാണ്
അ അയ് ശരി എന്താ പറയാ ഞാൻ ഞാനിങ്ങനെ വെശക്കുമ്പോ പഴേടുത്ത് കഴിക്കും അതാവുമ്പോ നല്ല വൈറ്റൂടുല്ലോ
ആ വയറിനോ അതോ കുട്ടിക്കോ
കൂടു ണ്ടുട്ടോ ഈ ങ്ങനെ ഒരോ ചെക്കപ്പിന് പോകുമ്പോഴും ഏ നല്ല രീതിയിലുള്ള വിത്യാസണ്ടാവും വ്യത്യാസണ്ടോ
അഎനിക്ക് ഞാ പറഞ്ഞിലെ ഞാൻ മുന്നെ ഇല്ലാത്താളല്ലായിരുന്നോ ഇപ്പവ്യത്യാസ ണ്ട്
ക്ഷേ എനിക്ക് കാണുമ്പൻ എനിക്ക് കാണുമ്പല്യ പക്ഷേ ഞാൻ നല്ല വൈറ്റ്ൻ വൈറ്റ് നമക്ക് ഭാരത്തിന് നല്ല വൈറ്റ് ണ്ട് മുഖം ഞാന് മുഖോക്കെ ഞാൻ പോയ്ക്കയാണ് പക്ഷേ
നമ്മളെ ഈ പ്രഗ്നൻസീല് നമ്മക്ക് എത്ര വൈറ്റ് വരെ ഏഴ് എട്ട് വൈറ്റ് വരെ നമ്മളെ വയറിനെന്നെ ഉണ്ടാവുന്നെല്ലെ പറിയ എല്ലാ കൂടെയിറ്റ്
അ അങ്ങനെ ചെലോരതൊക്കെ നമ്മുക്ക് അവിടെ തു ഒമ്പത് മാസായ ഒരാളുണ്ടായിരുന്നു അപ്പൊഓളത് ഓള് ഓൾക്ക് അമ്പത്താറാണ് ഓൾവൈറ്റ്
ഉം
അപ്പ ഞാന് അറുവത്തിഏഴ്
ഉം വൈറ്റ് വൈറ്റോ
ആ എക് ഖുയോ എനിക്ക് തോന്നണു ക്ക്‌ അത്യാവശ്യം വയറണ്ടപ്പോ ചെലപ്പം അതായിരിക്കും വയറിലെ അല്ലതെ നല്ലോണം ഞാനോരോ പ്രാവശ്യവും ഇപ്പ രണ്ടു വീക്കു കഴിഞ്ഞപ്പം കുഞ്ഞു മൂന്നു കിലോ കൂടി ഇനീപ്പോ ഡ്രെസ്സിന്റെ കുഴപ്പാണോ അറിയില്ല കെട്ടോ മ്മ് എന്ത് റേഞ്ചില്ലേട്ടോ ആ ഞാൻ പോയില്ല ഞാനിവിന്നേണ്ട്
റേഞ്ച് പോയോ
അതല്ല ഞാനെടുത്തു എടുത്തുന്നെങ്ങനാ പോണത് ഞാൻ അത്യാവശ്യം റേഞ്ച് ഇള്ള മൂലേലാ ഇരിക്കണേ
അതല്ലെങ്കിലും ഇങ്ങനെ കോളിയും കുറയുകേം ചെയ്യും ഇങ്ങനെ ബ്രേക്കാകലെ പതിവാണ്
മേശ്ശേ ഇപ്പടുത്തൂന്നൊന്നും എനിക്ക് ബ്രേക്കായില്ല ഇപ്പ ദേ ഇപ്പാ അവസാനത്തെ കോളു തോട്ട് ഇപ്പൊ എനിക്ക് നല്ലോണം ബ്രെക്കാവണുണ്ട് ഞാനിവിടെ തന്നെ ഇരുന്ന് ഫോൺ വിളിക്കല് സാധാരണ പിന്നെയാണെങ്കി ബ്രെയിൻ ഒന്നൂടെ ആയിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് സിറ്റൗട്ടിൽ പോയിരുന്നു അപ്പോ അവിടെ തൊഴിലുറപ്പൊണ്ടല്ലോ
ആ തൊഴിലുറപ്പുണ്ടോ ഇപ്പഴും ഉണ്ടോ
ആ ഉണ്ട് ആൾക്കാരവിടെ ഞങ്ങളവിടുന്നിങ്ങനെ മു മു മുകളിലിപ്പോ മയക്കാലല്ലേ അപ്പം ഇങ്ങനെ ഒരു കൊളം ന റഞ്ഞിട്ട് വെള്ളമിങ്ങനെ ഒരു ചാലിലൂടെ ഇങ്ങനെ ഒലി ഒലിച്ച് വരും ഒരു ചോല പോലെ
ഉം മഴയാലിലെ
മയയായാലെ ആ ഇപ്പം എന്താ പറയാ അതു വൃത്തിയാക്കണുണ്ട് ഇവര് തൊഴിലുറപ്പിന്റെ ആൾക്കാര്
ഉം ഉം ഉം
ഇപ്പ ഭയങ്കര സൗണ്ടും പക്ഷേ ഞാൻ പറയാ പക്ഷെ അങ്ങിനെ വീട്ടിലുള്ളോർക്കേ അതുവരെ ഏർണിങ്സാണു നമ്മളെ ഏർണിങ്സിന്റെ പറഞ്ഞ കൂട്ടത്തില്
ആ ശരിയാ ഉം
പക്ഷെ അയിലൊക്കെ എത്ര പ്രായം ആയ ആൾക്കാരുണ്ടോ ഞമ്മക്ക് പാവം തോന്നും ഉം
ഓലെടുക്കണ കാണുമ്പം നമ്മക്ക് സങ്കടം തോന്നും അല്ലേ
ആ അതെ ശേതിനും എന്താ പറയ്ക കൊ ആച്ചേ ഇങ്ങനെ പറയണൊക്കെ ചെലവരു പറയുണ കേക്കാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നാ മതി ചെലോരിങ്ങനെ കഴിയുന്ന പോലൊക്കെയേ എടുക്കൂള്ളു അങ്ങനെക്കെ പറഞ്ഞാ മതി ഇനി അങ്ങനെ ആവുമ്പൊ അപ്പൊ പിന്നെ കുഴ
ഉം വയ സായ ആൾക്കാരല്ലെ ഓരെക്കൊണ്ട് പ ത്രെക്കെല്ലെ കയുള്ളു. ഷേട്ടായീന്ന്
പഷെ എനിക്ക് ആ ഒരു ടൈമുണ്ട് അയ്ന് പക്ഷേ എനിക്ക് പാവം തോന്നും കാരണം എന്തച്ചാല് ചെല ആളുകളൊക്കെ ഇപ്പൊ ഞമക്ക് ഇവിടങ്ങനെ അങ്ങനെ പണികള് വെരുമ്പളെ നമ്മള് ഓലെ കാണുള്ളു പഷേ എന്നാല് ഇതിലൂടങ്ങനെ തായോട്ടിങ്ങനെ റോട്ടലൂടങ്ങനെ പോവുമ്പൊ ചെല ആളുകളൊക്കെ ഇങ്ങനെ കാല് കൊണ്ട് ഇങ്ങനെ നടക്കാനേ കയൂല. അപ്പൊ നമ്മക്ക് പാവം തോന്നുട്ടോ. ഇനിപ്പൊ എന്തിനാപ്പങ്ങനിക്കങ്ങനെ കഷ്ടപ്പെട്ട് മക്കളൊക്കെണ്ടാവൂലേ. അങ്ങനൊരു തോന്നും. പഷേ അ ചെലപ്പം അവർക്ക് ഈ പറഞ്ഞപോലെ മരുന്നും ആവശ്യങ്ങളും ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോഴേ അതായിരിക്കും